ഹലോ കേക്ക്ന്നുണ്ടോ?
കേക്ക്ണ് ലേ?
ആ ഇപ്പൊ കേക്ണ്ട് ആ ഞാന് ആ് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ രാവിലെ അഞ്ച് മണിക്കോക്കെണീക്കും. പിന്നെ സുബൈ നിസ്കരിക്കും. പിന്നെ കൊറച്ച് ഒരു യാസിനോ കൊറച്ച് സമയോ അടുക്ക കേറി കുട്ടികൾക്ക് ചായയും കടിയൊക്കെ ഉണ്ടാ ക്കും അത് കഴിഞ്ഞ് പിന്നെ ഓൽക്ക് സ്കൂൾക്ക് പോകാൻ വാണ്ടീട്ട് ചോറും കറി റിം കൂട്ടാനൊക്കെ ഇണ്ടാക്കണ്ടേ അങ്ങനെ അതിണ്ടാ ക്കും പിന്നെ അതൊക്കെ കയ്ക്കലും തൊക്കെ കയ് ആ എട്ടേക്കാലാവുമ്പോത്തിന് വണ്ടി വെരും അങ്ങനെ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മള് വീട്ടില് അടിക്ക അടിച്ചേരാ തൊടക്ക പാത്രം കയ്ക അങ്ങനെ പണികളൊക്കെ ണ്ടാവുല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരാകുമ്പോത്തിന് കുളി ഒക്കെ കയ്യും
ആ അങ്ങനെ
ആ ഉച്ചക്ക് ഞമ്മക്ക് ണ്ടാക്ക്ണത് ചോറും കറിം. ഏ ഉച്ചക്കത്ത് ഭക്ഷണങ്ങളൊക്ക്ണ്ടാക്കണ്ടേ ചോറൊക്കെ ചോറുംകറി അങ്ങനെ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കും പിന്നെ കാക്ക ആ രാവിലെ കുട്ട്യാളത് പിന്നെ ഭക്ഷണൊന്നും ചെലപ്പോ എല്ലാര്ക്കും പറ്റിന്ന് വരൂല. ഞമ്മളെന്തേങ്കിലൊക്കെ വേഗണ്ടാക്കണ പോലെ ഉരുളക്കേങ് പൊരി ക്ക അതേപോലെ സോയാബീൻസ് എന്തെങ്കിലും എന്തെങ്കിലും ഓ ൽക്ക് പച്ചക്കറിയൊക്കെ ഇട്ട്ങ്ങാണ്ട് ഒരു ബിരിയാണി പോലെ അങ്ങനെ ചെയ്യും. അല്ലെങ്കി അങ്ങനൊക്കെ തൈര് ഇട്ടിട്ടൊരു ബിരിയാണി വെക്ക അങ്ങനെക്കെ ഓരോരോ പരിപാടികളെക്ക അപ്പോ ഓൽതൊന്നും പിന്നെ ഞമ്മളെ കാക്കാർക്കും വീട്ട്ത്തെ ആൾക്കാർക്കൊന്നും പറ്റീന്ന് വരൂലല്ലോ. അപ്പോ അങ്ങനെ അങ്ങനെ പിന്നെ അവര് ഞമ്മക്ക്ള്ളത് വേറെ ണ്ടാക്കും. വേറെ ഫുഡായിട്ട് അങ്ങനെ വെക്കും വേറെ ചോറ്, കറി അതൊക്കായിട്ട് ചെലോര്ക്ക് ഉപ്പ് പറ്റൂല അങ്ങനെക്കെ ഓരോരോ പ്രശ്നങ്ങളല്ലേ അപ്പൊ അങ്ങനൊക്കായിട്ട് അങ്ങനൊക്കെ ചെയ്യും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണി ഒന്നരക്കാവുമ്പോത്തിന് ഫുഡ് ണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് അത് തിന്നലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കയ്ഞ്ഞ് പിന്നെ കൊർച്ച് സമയം റെ ഞമ്മള് ഒന്ന് കെട്ക്കും. ഒരു മൂന്ന് മണി മൂന്നര വരെക്കെ ഒന്ന് കെട്ക്കും. പിന്നെ അത് കഴിഞ്ഞേന്റെഷം പിന്നിം ആ എങ്ങോട്ട് പോവാനും വരാനൊന്നും ഇല്ലെങ്കി ആരും വിരുന്ന്കാരൊന്നും വര്ണും പോണൊന്നുല്ലെങ്കി പിന്നെ കൊറച്ച് നേരം കെട്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നാലുമണി നാലര ക്കെ ആകുമ്പോ പിന്നെ മക്കളും വരാനാവൂല്ലേ പിന്നെ മ ക്കള് വര്ണ നേരാകുമ്പോ പിന്നെ ഓര്ക്ക് ചായ ആ ഓര് പോയാ കാക്ക ണ്ടെങ്കി ണ്ടാവും കാക്കാക്ക് പിന്നെ എന്താണ് കടേണ് ബിസിനസ്സാണ്.
ആ
ഉം കാക്ക ഇവിടെല്ല ഗൂഡല്ലൂരാണ് അപ്പൊ പിന്നെ ആ കാക്ക വെരുമ്പോ പിന്നെ കാക്ക ണ്ടാവും വീട്ടിലെപ്പളും പോയാപിന്നെ ഞാനും മ മ ഒറ്റക്കന്നെക്കാരം ഉമ്മേം ഒറ്റക്കന്നെക്കാരം. അങ്ങനെ ഞങ്ങള് രണ്ടാളും ഉമ്മ ണ്ട് ചെലപ്പോണ്ടാവും ന്റെ മ്മേണ്. ചെല സമയത്ത് ണ്ടാവും ഉം നാത്തൂന് ആങ്ങള കല്യാണം കഴിച്ച് നാത്തൂന് വീട്ട്ക്ക് പോയാ പിന്നെ മ്മ ഒറ്റക്ക് നിൽക്കണ്ടേ അവിടെ. 'വീട്ടില് അങ്ങട്ട് അപ്പം അങ്ങ വരും അങ്ങനെ ചെലപ്പം വരും അല്ലെങ്കിഅനിയത്തിയുടെ വീട്ടിക്ക് പോവും അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം ഉമ്മ അവിടെ ഒറ്റക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കൂല, ഉം അങ്ങനെയൊന്നും ഉണ്ടാക്കൂലഅത് എപ്പ ളേലും
ഏഞങ്ങളെ ഉമ്മാക്ക് എപ്പോഴും വേണം എന്തെങ്കിലും എണ്ണക്കടി വേണം
കൊടുക്കല് എന്താച്ചാ അതൊന്നും ഹെൽത്തി അല്ലല്ലോ മോൾക്ക് ഇഷ്ടല്യാ മോൾക്ക് അധികം എണ്ണായി ട്ടുംമധുരമായിട്ടും അങ്ങനൊന്നും മോൾക്ക് ഇഷ്ടല്ല മോന് അയിന്റെ ആളാണ് ഉം ആഅതന്നെ ഞമ്മളെ ക്കാ സമയത്തൊക്കെ അങ്ങനെയല്ലേ തിന്നി ന്നെ ആ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അത് പ റ്റൂല. ഓല് അതൊന്നും തിന്നൂല്ലോമോൾക്ക് പിന്നെ എണ്ണ കടിയൊന്നും വലിയ താല്പര്യമില്ല ഓള് ഇപ്പൊ എന്ത് തന്നെ ആയാലും, എണ്ണക്കടി ആയാലും മധുര കടി ആയാലും ഒക്കെ ഓള് ഒന്നെടുത്തെങ്കിൽ എടുക്കും അത്രേ ഉള്ളൂ മോന്പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാക്കലില്ല ചായ അധികം ഉണ്ടാക്കലില്ല ആർക്കും ഇഷ്ടവും ഇല്ലകാക്ക ഉണ്ടെങ്കിൽ മാത്രമേ ചായ ഉണ്ടാക്കുള്ളൂ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഉം പിന്നെ എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കില് അങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് അങ്ങനെ ആ അത് അത് കൊടുക്കും എല്ലാവരും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആരെയും ഗസ്റ്റ് ഒക്കെ വിരുന്നേരൊക്കെ വരിവാണെങ്കിൽ ആ സമയത്തൊക്കെ അങ്ങനെ ചായ ഇണ്ടായി കൊടുക്കുന്നല്ലാതെ ഞമ്മളായിട്ട് അങ്ങനെ ചാണ്ടാക്കി കുടിക്കലൊന്നുല്ല. പിന്നെ മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോ പറഞ്ഞാല് മക്കൾക്ക് പിന്നെ എന്തേലുംക്കെ. എന്താ ഉള്ളത് അധികം ഓലക്ക് ഫ്രൂട്ടസ് ജ്യൂസ് അങ്ങനത്തൊക്കെ കിട്ടിയാലും മതി. അപ്പൊ അങ്ങനത്തെ അങ്ങനെയൊക്കെ കൊടുക്കും ഉം പിന്നെ ഞമ്മളിപ്പോപുറത്തുന്ന് വാങ്ണ പിന്നെ അധികം ഓ ഇവിടെ ഞമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ക്കില്ലെങ്കിലും ഓരോരോ സാധനങ്ങളൊക്കെ പുറത്ത് നിന്നൊക്കെ ഓർഡർ ചെയ്താണ്ടൊക്കെ വാങ്ങൂലേ അങ്ങനെയുണ്ട് ആ അങ്ങനെ ചെലപ്പം എപ്പഴും ഇല്ല ചില സമയത്തൊക്കെ അങ്ങനും ചെയ്യും അങ്ങനെ മോൾക്കൊക്കെ ഇഷ്ടമുള്ളത് ആ അതുവാണ ഇത് വേണ പറഞ്ഞിട്ടോള് അങ്ങനെ വാങ്ങും അങ്ങനെയൊക്കെ ഓരോ ഇതായിട്ട് പിന്നെ രാത് ത്രിക്ക് പിന്നെ ഞങ്ങള് ആരും ഭക്ഷ ഇത് ചോറ് കഴിക്കലില്ല അത് കടികളായിട്ടും ഉ ഇഡ്ലി ദോശ പുട്ട് ഇല്ല ചോറ് വഴിക്കലില്ല ആരും കഴിക്കൂല കുട്ടികളും കഴിക്കൂല ഹസ്ബന്റും ഇല്ല ആതെന്താ അങ്ങനെ അത്അദ്യം അങ്ങനെയാണ് കൊറെ ആയിട്ട്
എന്നിട്ട് എന്താ വയറിനൊക്കെ ഒരു സുഖം തോന്നുഅങ്ങനെ
ആ നല്ല സുഖാണ് ഞങ്ങളൊരുആദ്യെ ഫസ്റ്റ് ഞങ്ങള് കൂടല്ലൂര്ആരുന്നു ഞങ്ങക്ക് അവിടെ വീടൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ ഇവിടെ തന്നെ സ്ഥിരം നിക്കക്കല തുടങ്ങിട്ട് ഇവിടെയും വീടുണ്ട് അവിടെയും വീടുണ്ട് അപ്പൊ അങ്ങനൊയിട്ടാ അപ്പൊ പിന്നെ അവിടന്ന് തന്നെ അങ്ങനെ അതാണ്ട് ശീലിച്ചു പോയി കൊ ആ അതന്നെ കൊറേ ആയിട്ട്
ചിലരൊക്കെ അങ്ങനെ പറയണേ കേൾക്കാം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ചോറ് തിന്നില്ല പക്ഷേ മിച്ചി എന്താന്നോ പിന്നെ വിശക്കോ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച ഉറങ്ങിയാല് ഉം പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാതെ കൊടുക്കാതെ നിക്കുമ്പോ ഓല് നമ്മളങ്ങനെ വിചാരിക്കും വേഷ ന്ന് നികോ. ന്താ കൊട്ക്കാ പിന്നെ കടിയൊക്കെ തിന്നാൽ പെട്ടെന്ന് വെശ കോ അതൊക്കെ തോന്നും. പിന്നെ ബി ചപ്പാത്തിക്ക്. ആ ചപ്പാത്തി കഴിക്ക്‌ണോരെക്കെ അവസ്ഥ ഇപ്പ എന്താ ഇങ്ങനെ ആലോയിക്കും ഞാന്.
ആ ചപ്പാത്തി പിന്നെ എനിക്ക് കഴിക്കാൻ കഴിയൂല ഇവിടെ ആർക്കും കഴിയൂല എന്താറിയ രാത്രി ആവുമ്പോൾ അതൊരു ദഹിക്കാത്ത. പോലെ സോ തോന്നുഒരു മാതിരിയാണ് വയറിന് ഇതാവുമ്പോ പിന്നെ അരി ഭക്ഷണം ആവുമ്പോ. ഇഡ്ലി ദോശ പുട്ട് അതേപോലെ പത്തിരി അങ്ങന്‌ത്തെ എന്തെങ്കിലും. ഒക്ക ആവുമ്പോ വല്യയ പ്രശ്നല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ട്ട് പോവും അങ്ങനെ. രാത്രി പോലി കടികളാവും. ഉച്ചക്ക് മാത്രം ഒര് നേരം ഞങ്ങള് ഒറ്റെ കട്ക്കാപന്ത്രണ്ട് മണി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആവും. കാക്ക ണ്ടെങ്കി നല്ലോം വൈകും കാക്ക അങ്ങനെ ഫോണിൽ നോക്കി ഉം അങ്ങനെ ഇരുന്ന് പന്ത്രണ്ട് മണി ക്കാവും ഞങ്ങള്ഒറ്റക്കാണെങ്കി ഒരു പത്ത്
ഓ
ഞങ്ങളൊരു പത്ത് മണി പത്തര ആവുമ്പോത്തിന് ആ. ഞങ്ങള്പത്ത് മണിയാകുമ്പോത്തിന് കിടക്കാൻ നോക്കുംഞാ ഞങ്ങള് ഒറ്റക്കാണെങ്കില്. കാക്ക ഉണ്ടാവുമ്പോ ഭയങ്കര നേരാവും ഉം.
ആ ഞങ്ങള് പിന്നെ രാവിലെ കെടന്ന് ആ നീക്കണ്ട ശരിക്ക്നീക്കണം അങ്ങനെ
നേരത്തെ കിടന്നിട്ട് നേരത്തെ ഞാൻ ഇന്റെ വീട്ടിലൊക്കെ അങ്ങനെ നു ഒമ്പതര ആവുമ്പോ ഏ ഞങ്ങള് ഫുഡ് ഞമ്മള് ഭക്ഷണംക്കെ കഴിച്ചിട്ട് ഞമ്മള് ഉറങ്ങണം രാവിലെ അതേപോലെ അഞ്ച മണി കറക്റ്റ് ഞങ്ങളപ്പ എല്ലാരീം ഒണ്ത്തും ഞങ്ങള് ആ നാല് പെൺകുട്ട്യോളും ഒരു മോന യിരുന്നു അപ്പൊ ഞങ്ങള്അങ്ങനെയിരുന്നു കറക്റ്റ് ആയിട്ട് ആ അഞ്ച് മണിക്ക് ഞങ്ങളെപ്പണത്തും നി ക്കാരും കുറച്ച് പഠിക്കാനൊക്കെ ണ്ടാവൂലേ ആ സമയത്ത് നമക്ക് അപ്പൊ അങ്ങനെക്കെ ആയിട്ട് അങ്ങനെയിരുന്നുഇവിടെകുമ്പോ പ്പോ ഞമ്മള് അഞ്ച്മണിക്ക് നീ ക്കും പക്ഷെ കിടക്കലൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ ഓരെ ഇഷ്ടത്തിനായി ലെ നമ്മള് ഇങ്ങനെ വ ന്നാല് അങ്ങനെക്കെ പിന്നെ ഇങ്ങള് എപ്പളാ
ഞങ്ങള് നേര്ത്തെണീക്കും രാവിലെ രാവിലെ അഞ്ച് മണി ക്ക്ണീക്കും ഇവടെ പള്ളി ട് ത്താ അ ഓണ്ട്ബാങ്ക് കൊടുക്കുമ്പോത്തിന് നീക്കണം ഔ അല്ലെങ്കി ചെവീന്ന് ങ്ങനെ വന്നിങ്ങനെ ചെണ്ട കൊട്ട് ണപോലക്കെ കൊട്ടും അപ്പറം ഇപ്പൊറൊക്കെ പള്ളിയാണ് ആ ആ ആണ് പിന്നെ സുഖാണ് നമ്മള് അറിയാതെ പൊവന്നുല്ല കാരണം അത്രക്കും റൂമിന്റെ ഉള്ള് ക്കൊ ക്കെ ഭയ ങ്കര സൗണ്ടേക്കാരം അപ്പ വേ നീച്ച് ഓടും ന്നട്ട് അങ്ങനെണീച്ച് പിന്നെ നിസ്കാരം കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മള് പിന്നീ കുട്ടിയോ ളൊക്കെ നീണപ്പിക്കും മോന് ര് ആറണിക്ക് മദ്രാസൊക്കെണ്ട് അപ്പ പിന്നെ ണീറ്റ് കാക്കുംതന്നെ പോവും ആറ് മണിക്ക്
ആ
അപ്പൊ ചായും കടിക്കെ മോന് പിന്നെ ചായും കടിന്നും വേണ്ട ബിസ്ക്കറ്റോ അല്ലെങ്കി വല്ലെ ചെറുകടി എന്തെലൊക്കെ ചെറിയ അങ്ങനെന്തേലുക്കെ മതി അപ്പൊ അത് കുടിച്ചോ ഓൻ പോകും പിന്നെ കാക്കുന് പിന്നെ വേറെ ക്കടി പിന്നെ ഇണ്ടാക്കണം ദോശിം അപ്പൊ എന്തേലൊക്കെ ചുട്ട് കൊട്ക്കും പിന്നെ വരാ ഒരു പത്ത്ണിക്കൊക്കൊള്ളു കാകു വരാ പിന്നെ അടുത്താളെ മദ്രാസ് വിളിക്കാനായി മോളെ മോള് ഏഴരക്കാ ഇപ്പ പോകും ഓളേ വിളിച്ച പ്പോഇവര്പോയി കഴിഞ്ഞാൽ ഞാൻ ഇതു പോലപ്പ തന്നെ ചായ കുടിച്ചു കൊറച്ച നേരം കൊറച്ച്- ഇങ്ങനെ തന്നെങ്ങ് കിടക്കും മോ ചെറിയ കുട്ടിണ്ട്-
ആഹ് എത്ര വയസ്സയിക്കണ്. മൂന്നര വയസയി. ആ ആ ആ-
അപ്പ ഓള് ഇപ്പ നീച്ച-
ആഹ് ആഹ് പിന്നെ ഇമ്മയും ഇപ്പയും ഒന്നും ഇല്ലേ വീട്ടില്-
പോ വറെ എപ്പണീ
ആ ഓആ ശരി-
ആഹ് അങ്ങനെയാണ്-
ആ വേറെ വീട് വെച്ച് താമസം മാറിയത് ആയിരിക്കൂല്ലേ- ആഹ് ആ-
അല്ലല്ല ഞങ്ങള് വാടകക്കാണ് ഞങ്ങള് സ്ഥലം വാങ്ങീട്ടുള്ളു വീട്ടില് രണ്ടളയച്ചന്മാർണ്ടായിട്ടേ- ഓരക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് അവിടെ മൂന്ന് റൂമൊള്ളൂ- ബെഡ്റൂ ആ അപ്പൊ അങ്ങനെ പോന്നതാണ് ഇപ്പൊ പോന്നിട്ട് നാല് വർഷ ആയിട്ടുള്ളൂ-
ആ ആഹ് ആഹ്-
അപ്പൊ മക്കളെയൊക്കെ പറഞ്ഞയച്ച അപ്പൊ ക് ചെറു നീക്കും ചെറു നീക്കുമ്പോന് വലുത് മദ്രസ ഇട്ട് വരും- ആകെ മൂന്നും മൂന്നും ടൈമിലാണ് അപ്പ മക്കളെയൊക്കെ പറഞ്ഞയച്ച് അപ്പളും ചെറുതുണ്ടാകും- ചെയപ്പോ അംഗനവാടിൽ പോവും ചെയപ്പോ പോവൂല- അങ്ങനൊക്കെ ആയിട്ട് എല്ലാരും- പോയിക്കഴിഞ്ഞാലും ചിലപ്പോ പോനൊക്കൊണ്ട് പോയിക്കഴിഞ്ഞാല് ഞാനൊറ്റ കേക്കാറും പിന്നെ കാക്കു വര് ഒരു-
കാക്കു വര ഒരു പതിനൊന്ന് മണിയക്കാമ്പൊ കഞ്ഞികുടിക്കാൻ വരും-
അകഞ്ഞൂടി കഴിഞ്ഞിങ്ങാണ്ട് പിന്നെ പോവും അപ്പഴും വീണ്ടും ഒറ്റക്ക അപ്പ ഞാൻ അപ്പറത്തെ വീടൊക്കെ- ഇഷ്ടംപോലെ വീടുണ്ട് ചുറ്റുവോറം-
അത് ശരി ഞാൻ ഉം- ആഹ് ശരി ശരി ഞാൻ വിളിക്കാട്ടോ- ശരി ഞാൻ വിളിക്കാ-